ആഹ ഞാന് എന്താ ഫോൺ എടുക്കാത്തത് വിചാരിച്ചു
ആഹ് ഞാന് കൊറച്ചു തിരക്കായിരുന്നു അതെണ്ടായി ഉം
പിന്നെ ചായുട്ച്ചോ
ഇല്ല ഇപ്പൊ മോളന പങ്കവാടിന്ന് കൊണ്ട് വന്നിട്ടുള്ളൂ അപ്പ ഉ അ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കണ്
അതെലെ ആയിക്കോട്ടെ പിന്നെ അവ്ടെ ഉണ്ട്പ്പമയം
സമയം ആഹ് മൂന്നര ആയിട്ടല്ലേള്ളു അല്ല ഭക്ഷണം കഴിച്ചില്ലേ
ആ ഭക്ഷണൊക്കെ കഴിച്ച് പിന്നെ മഴല്ല അവിടെ
ആഹ് ഇന്നലെ തുടങ്ങിയാ മഴേന്ന് എന്തൊരു മഴയാ
ഫുള്ള് മഴയോട് മഴയാണ് മഴ നിക്കണേ ഇല്ല്യ
ആഹ എന്താ ആഹ തിപ്പോ എല്ലാർക്കും ബുദ്ധിമുട്ടായി പൊറത്തിക്ക് ഇറങ്ങാന് ഒരു നിർത്തിയില്ലല്ലോ നല്ല മഴല്ലേ ഉം
അതെ ഏറ്റവും വലിയ കൊഴപ്പം അതാ നമുക്ക് പൊറത്തിക്ക് ആ പോവാൻ പറ്റണേ ഇല്ല ഈ മഴ കാരണം
ആഹ് അതന്നെപ്പൊ ആ ഏട്ടനൊന്നും പണിക്ക് പോവാനേ പറ്റണില്ല മഴ കാരണം ഉം ആഹ് ലീവായി ഇന്ന് ലീവായി
ഇനി ഇപ്പൊ ഇനി പണി പണിക്കൊക്കെ കുറവാകും സ്കൂളൊക്കെ മുട കാവു ഇനി പിന്നി അതാണ്
ആ അങ്ങനെ മോളെന്താ കാണിക്കണ്
മ എനിക്കൊരു മോനുണ്ട് ഏ ആൾക്ക് ഒരു വയസായി അവൻ കളിക്കണ്ണ്ട്
ആഹ സൗണ്ട്‌ കേക്കാണ്ട് അപ്പൊ തോന്നി കളിക്കാണ്
കളിക്കുന്നുണ്ട് പിന്നെ അവനൊരു ചെരുപ്പുണ്ട് മറ്റ ഇങ്ങനെ പീ പി പറയണ ചെരുപ്പുണ്ടല്ലോ
ആഹ് ആഹ് അതിട്ട് നടക്കാവൊല്ലേ
ഇട്ട് നടക്ക അത് ഇടാൻ നല്ല ഇഷ്ട
ആ ഇവിടെ അതെട്ടാ മോൾക്ക് അതെ ഒരു ലേയ്റ്റ് കത്തണ ചെരുപ്പുണ്ട്
ആഹ് അത് ഇടാ അവനെ ആഹ് എങ്ങനെ കളി നട കളിച്ചോണ്ടിരിക്കവെച്ചാല് അവൻ അവന്റെ ചെരുപ്പ് വന്നിട്ട ഇങ്ങനെ തൊട്ട് കാണിച്ചെരു ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്
ആഹ് ഇടാൻ വേണ്ടിട്ട്
ആഹ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കണ്ടോടുത്ത് മൂന്നാല് സ്റ്റെപ്പ് വയ്ക്കും അത്ങ്ങനെ പീ ആഹ് അതന്നെ പീ പീ പറഞ്ഞിട്ട് കേക്കാൻ വേണ്ടീട്ട്
ആഹ ആഹ
അങ്ങനെ
അങ്ങനെ ഉം
പിന്നെ ഹെ അങ്ങനവടിൽക്ക ഒന്നും ആയിട്ടില്ല വെ അവണള്ളൂ
ആഹ ആയാൽ ഇപ്പൊ
താ
ആഹ മോളേന ഇപ്പൊ ഇപ്രാവശ്യല്ലേ ചേർത്തത് നല്ല മടിയാണ് ആഹ് നല്ല മടിയാണ് പോവാന്
ഫസ്റ്റ് ആക്യപ്പോ കരഞ്ഞാർന്നോ
ആഹ എന്ത് കരച്ചിലേയിരുന്നു ഞാന് തീരെ എന്നെ വിട്ടിട്ട് തീരെ പോവാത്ത കാരണേ മാറിക്കാത്ത കാരണം നല്ല കരച്ചിലായിരുന്ന് ഫസ്റ്റത്തെ പിന്നങ്ങട്ട് ശരിയായി
അതെ ലെ അല്ല കൊണ്ടാക്കാണ് നമ്മക്ക് കൊറച്ചെരം ഫ്രീ കിട്ടും
ആഹ ആഹ് അത് പിന്നെ ഇഞ്ഞിപ്പോ അടുത്ത വർഷം ഇഞ്ഞിപ്പോ സ്കൂളിക്കൊക്കെ ചേർക്കേണ്ടല്ലേ അയിന് ഇപ്പ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാലല്ലേ ശരിയാവുള്ളൂ
അതെ അതെ
പിന്നെ കരയണത് നോക്കിയില്ല
പിന്നെ ഈ കൊണ്ടാക്കലും കൊണ്ടരാൻ പോവലും അതൊരു റിസ്ക് അല്ലേ
അത് റിസ്ക്കാണ് പിന്നെ വേറെ ഇല്ല അടുത്തന്നെആണ് വല്യ ദൂരല്ല അപ്പ പിന്നെ കൊഴപ്പില്ല പക്ഷെ ഈ മഴയാമ്പോഴാണ് ഉമ്മക്ക് മടി കുട്ട്യോൾക്കും മടി
ആടി അതെ ന്നിട്ട് പോന്നുണ്ട്ല്ലേ ഇപ്പൊ ഇപ്പൊ കൊഴപ്പല്ലല്ലോ?
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നില്ല രാവിലെ ചെറുതായിട്ടൊരു മടി വരും പക്ഷെ അവിടെ എത്തി കഴിഞ്ഞാ പിന്നെ കൊഴപ്പില്ല ഓക്കെ ആവും ഉം
പെൺകുട്ടിയാണ അല്ലേ അല്ലെ മോളെല്ലേ
ഉം ഉ പെൺകുട്ടിയാണ് എന്താ പഠിത് അട്ത്ത മാസം ആഹ ഈ മാസം ബർത്ത്ഡേ ആയി നാലു വയസ ആവാനായി നാല് വയസായി ഉം ഈ മാസാണ് ബർതിഡേ
ക്ക വഴുകിയോ
ആഹ കഴിഞ്ഞ വർഷം ആക്കണ്ടതായിരുന്നു പക്ഷെ ആക്കി ഇല്ലയാ ഇ വർഷക്കിയത് അ പിന്നെ ഹ് അങ്കവാടി പഴയ അങ്കവാടിയണേ അവര് ഏഹ് പുതുക്കി പണിയാൻ വേണ്ടിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി അപ്പൊ ഇനി എന്തായാലും പുതിയതിക്ക് മാക്കാ വിചാരിച്ചിട്ട് പിന്നെ നേരം വൈകി അതാ ഇണ്ടായത്
അത് ശരി എന്നിട്ട് പുതിയതിലാണോ അപ്പൊ
അല്ല്യ ഉദ്ഘാടനം ഞ് ഇപ്പോ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവും ഉണ്ടാവുന്ന് പറയ്‌ണ്ട്
അത് ശരി
പണി ഉം പണി ഏകദേശം കഴിഞ്ഞു പനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഇണ്ടാവ അതിപ്പോ ഈ മഴടെ കാരണം തന്നെയാണെ അതും
അത് ശരി അപ്പോ ഞാന് മൂന്ന് വയസ്സായ അപ്പൊ കൊണ്ടാക്കണംന്ന് വിചാരിച്ചിട്ടിരിക്ക
ആ് ഞാനും കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഈ ഇത് കാരണെ പഴയതാമ്പോ കുട്ട്യോൾക്ക് പോവാനൊരു താല്പര്യണ്ടാവില്ലല്ലോ? പഴയ ആ പഴയൊരു വീടാണേ എടുത്തിറക്കണ് അവര് വാടകയ്ക്ക് എടുത്തിറ്ക്കാ
അയ് ശരി പിന്നെ നമുക്ക് നെ പുതിയ സ്ഥലത്ത് കൊണ്ടാക്കാൻ തന്നെ നമുക്കൊ ഒരു താല്പര്യം ഉണ്ടാവൂ അല്ലെ പുതിയ അങ്ങനെവാടി നല്ല ഇപ്പത്തെ കുട്ടികള് ടൈൽസ് ഒക്കെട്ട സ്ഥലത്ത് കൂടെല്ലേ ഇപ്പൊ
ആഹ് അതന്നെ ഇവൾക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല്യ ഇപ്പ ങ്ങനെ സെറ്റായി വന്നിട്ടൊള്ളു
അങ്ങനെ
പിന്നെന്താ ഏടക്കേലും ജോലിക്കൊക്കെ പോയാരുന്നാ
ഇല്ല്യ ഞാനിപ്പേ എന്താണ് പഠിക്കാ നോക്കണംന്ന് വിചാരിക്കണ്ട് എന്തേലും ഒരു കോഴ്സ് ചെയ്യാ വിചാരിക്കുന്നു എന്തായാലും ഇപ്പൊ മോളെ അങ്കവാടിക്ക് ആക്കിയല്ലോ
അയ്ശരി ഏതുവരെ പഠിച്ചേക്കണ
ആഹ് ഇന്റെ ഡിഗ്രി കഴിഞ്ഞതാണ്
ഡിഗ്രി കഴിഞ്ഞു അല്ലേ
ആഹ് ആഹ് പോ ആഹ് എന്തെങ്കിലും ചിട്ടക്കക്ക് ഒരു എന്തേലും ഒക്കെ ഒരു കോഴ്സ് നോക്കണം.
അത് ശരി അപ്പൊ ജോബിനന്നെ കേറിക്കൂടെ ഡിഗ്രി ഏതാർന്നു
ഞാൻ ബീക്കോമ്
ബീകോംഅപ്പൊ എന്തേലും വർക്കിനെന്നെ കേറിക്കൂടെ
ആ ഞാന എന്തേലും ചെറുതായിട്ട് എന്തേലും ഒരു കോഴ്സ് ചെയ്തിട്ടേ
ഉം
കേറാന്ന് വിചാരിച്ചിട്ടാണ്
അതെ അല്ല ഈ തായലി അങ്ങനത്തെ എന്തെങ്കലുംക്കെ വേണ്ടി വരും ഇപ്പൊ
ആഹ് അപ്പൊ എന്തെങ്കിലും വേണ്ട എന്തെങ്കിലും എ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച മുമ്പ് ചെയ്തിട്ടുണ്ട ഒരു കോഴസ് അഹ് പിന്നെപ്പൊക്കെ മറന്ന് അപ്പഞ്ഞി എന്തേലു ഒന്ന് പോയിനോക്കിട്ട് അങ്ങനെട് കേറുമ്പോ നല്ലതല്ലേ വിചാരിച്ചിട്ടാണ് പ്പ ചെറുതായിട്ട് ഒരു മൂന്നു മാസത്തെ കോഴ്സ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുണ്ട്.
ഞാനും ഏഹ് എന്താണ് ഇങ്ങനൊക്കെ ഇത് ചെയ്യുമ്പോഴേ ബി കോം തന്നെയായിരുന്നു ഞാനും. ബികോം ചെയ്യുമ്പോ തന്നെ അവിടെ കോളേജിൽ തന്നെ റ്റാലിയൊക്കെ പഠിപ്പിച്ചാരുന്നു അപ്പൊ ഞാന് ടാലി ആഹ് ഒപ്പം അയിന്റെ കൂടെ തന്നെ എടുത്തു. പക്ഷെ അതയിന്റെ സെർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലേയ് സർട്ടിഫിക്കറ്റ് വാങ്ങില്ലേ, അതാണ്ടായത് അത് കിട്ടൊക്കെ ചെയ്യും ഇപ്പൊ. സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കി നമ്മള് ശരിയാക്കി തരുവൊക്കെ ചെയ്യും പക്ഷെ സത്യം പറഞ്ഞാ പഠിച്ച കാര്യങ്ങളൊന്നും ഇപ്പൊ
ഓർമ്മയില്ല്യ ആ അതന്നെപ്പിക്കും ഉണ്ടായത് അതന്നെപ്പിന്റെയും പ്രശ്നം ആ സർട്ടിഫിക്കറ്റ് ഒക്കെണ്ട് പക്ഷെ ന്നാലും എന്താണ് മ്മക്ക് എന്തേലൊക്കെ ഒന്ന് അറിയണ്ടേയോ ഒന്നിൽ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് എങ്കിലും ചെയ്തിട്ട്.
ഞാൻ എന്നിട്ട് വർക്ക് ചെയ്തായിരുന്നേ ഫൈനാൻസില് വർക്ക് ചെയ്തിണ്ടായിരുന്നു.
എവടെ ഏതിലാ
അത് ബ്ടെ അടുത്തന്നെ ഒരു ഫൈനാൻസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടാരുന്നത് ഒരു ആ അപ്പൊ അവടെനിക്ക് കൊഴപ്പൊന്നും ഉണ്ടാർന്നില്ല അവര് അതൊക്കെ പറഞ്ഞു തരിയേം ഒക്കെ ചെയ്താർന്നു അതൊന്നും കൊഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എന്താണ് ഇനി ഞാന് പക്ഷെ എന്നാന്നറിയോ ഈ. കൗൺ ഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മള് പഠിച്ചത് ഒക്കെ പക്ഷെ നമ്മൾ ഈ വർക്കിനായിട്ട് അവ്ടെ കേറുമ്പോയേക്കും ഭയങ്കര ചൊറേണ്. കാരണം എന്താ വെച്ചാ നമുക്ക് ഭയങ്കര ടെൻഷനും ഏഹ് എല്ലല്ല കഴിയുമ്പോഴേക്കും നമ്മളൊരു വിധാവും ആ കിട്ടുന്ന സാലറിയാണെങ്കി കുറവും പണി കൂടുതലും അതാണ് പിന്നെ എന്റെ അനിയത്തി അത് തന്നെയാണ്, അപ്പൊ അവളും പറയുന്നുണ്ട്. ന്നയന്റെട്ത്ത് നിന്ന് പറയും നമ്മള് ഈ അക്കൗണ്ട്സിന് ചേർന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് എല്ലായിടത്തും ജോലി സാധ്യതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളെ അതേ സാലറി മേടിക്കുന്ന. അവ്ളൊരു ഇങ്ങനെ ഒരു ഹോം അപ്ലയൻസിന്റെ ഷോപ്പിൽ നിക്ക്ന്ന്ണ്ട്. അപ്പോള് പറയും നമ്മള് വേടിക്കുന്ന ഇതിനേക്കാളും കൂടുതൽ സാലറി വാങ്ങുന്ന ചേച്ചിമാര് അവർ ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ആഹ് പണി ബുദ്ധിമുട്ടില്ല്യ. എങ്ങനെ സെയിൽസിലൊക്കെ ആൾക്കാര് വരുമ്പോഴല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളു അല്ലാത്ത സമയം അവര് ഫുള്ള് ഫോണ് നോക്കിയിരിക്കത്രേ നമ്മളാച്ച ചെന്ന ഇപ്പം മുതല് പോരണ വെരിം നമുക്ക് ടെൻഷനും, പണിം ഏ എഴുതലും, പിടിക്കലും, കണക്കൂട്ടലും ഒക്കെ അവരിരുന്ന് ഫോണിൽ കളിക്കുന്ന കാണുമ്പോൾ കൊതിയാവുന്ന് പക്ഷെ അവര് മേടിക്കുന്ന സാലറി നമ്മളെക്കാളും കൂടുതല് ഇൻസെന്റീവും ആഹ്. അങ്ങനെ അപ്പൊ ഡോള് അവള് ഇനി വേറെ ജോലിക്ക് നോക്കുന്നുണ്ട് പക്ഷെ. അക്കൗണ്ടിങ്ങിന്റെ നോക്കില്ല്യ പറഞ്ഞിട്ടിരിക്ക്യ
ആഹ്
രണ്ടര വർഷം എക്സ്പീരിയൻസ് ഒണ്ട് ഓൾക്ക് ഇന്ന് എന്നിട്ട് അവൾ അങ്ങനെ പറയണേ.
അല്ലെങ്കിൽ ഇനിയിപ്പോ ഇപ്പം വേറെ നോക്കിയാലും പിന്നെ കൊറച്ചു കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച്. വെച്ചാമതിയല്ലോ അവിടുന്ന് തന്നെ കിട്ടില്ലേ ഉം ഉം. അപ്പൊ പിന്നെ ഇപ്പല്ലെങ്കിലും കൊറച്ച് കഴിയുമ്പോ നോക്ക് ക്കാ ഉം
അങ്ങനൊക്കെ പറയണ കേക്കാം. പ്പിനി ഇനി ഞാന് ഇവന് എന്റെ കുട്ടിയൊന്ന് വലുതായാലല്ലേ എനിക്ക് എന്തേലും വർക്കിനൊക്കെ പോകാൻ പറ്റൂള്ളു, അപ്പൊ അങ്ങനെ. പൂവാച്ചാ ഞാനും ഇതേപോലെ എന്തേലും എക്കൗണ്ട്സിന്റെ അല്ലാണ്ട് ഒണ്ട് ആഹ് വേറെ എന്തെങ്കിലും ജോബുകളെ നോക്കത്തുള്ളൂ.
ആഹ് ആഹ് പിന്നെ ഇപ്പൊ കൊറെേുണ്ടല്ലോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പിന്നെ എന്താ ഗ്രാഫിക് ഡിസൈനിംങ് അങ്ങനൊക്കെ ഉണ്ടല്ലോ പിന്നെ ആഹ് ആഹ് ഇനി ആഹ് വഴിക്ക് ഇപ്പ നോക്കേണ്ടി വരും
അതെ ഇപ്പൊ പിന്നെ വീട്ടിലിരിക്കണ കാരണം വീട്ടില് ഓൺലൈൻ വർക്കുകൾ നോക്കിയിട്ടി ഇരിക്ക പക്ഷെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം ചെയ്യണം എന്നിട്ട് എപ്പഴും വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നാറേ ഇല്ല ത്തടെ പണികളൊക്കെ കഴിഞ്ഞാ പിന്നെ നമുക്കൊരു
ആഹ് വെറുധരിക്കുകല്ലേ ഉം ഉം ഉം ഉം ഉം അങ്ങനെ
പിന്നെന്താ?
പിന്നെ എന്താ
എന്തോ
ഹലോ